ആ സുഖല്ലേ
ഉം സുഖാണ്
ആഹ് എന്താർത്താനം
നല്ല വർത്താനം
ആഹ് എന്താ മഴക്കായിട്ട് പരിപാടി
മഴക്കായിട്ട് എന്താ ഇങ്ങനെ വീടിനുള്ളിൽ ഇരിക്കനെ കൊറച്ചായിട്ട് പോർത്ത് പോണം
ആഹ് അപ്പൊ എന്താ ഇന്നിട്ട് ഏഹ് മായായിട്ട് അയിൻ്റെ കാര്യങ്ങളും മറ്റേ വേറെ പണിയൊന്നുല്ലേ
ഒന്നൂല്ല കുറച്ച് കയ്ഞ്ഞിട്ട് ചുറ്റാൻ പോണം
ആഹ് പിന്നെ
ഇങ്ങിട്ട് പോണവഴിക്കൊക്കെ നറയേ പ്ലാസ്റ്റിക് ഉണ്ട് ഇങ്ങനെ റോട്ടില്
ആഹ്
നിങ്ങളവിടെ ഇണ്ടോ പ്ലാസ്റ്റിക്കുകളൊക്കെ റോഡിലാരലൊക്കെ ഇങ്ങനെ വലിച്ചെറി യില്ലേ
ആഹ് ആഹ് മൊത്തത്തിൽ എന്താന്ന് പറഞ്ഞാല് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം വളരെ നല്ല രീതിൽ കൂടിയിട്ടുണ്ട് കാരണം എന്താ വച്ചാല് ഇപ്പൊ നമ്മൾ ഉപയോഗിക്ക്ണ ഈ ഒരു കുപ്പി ആവട്ടെ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങള് അതിന്റെ കവറ് കാര്യങ്ങള് നമ്മള് എന്നും നമ്മള് നിത്യായിട്ട് നമ്മള് ഉപയോഗിക്കല്ലേ ഇപ്പ നമ്മള് ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പ നമ്മള ഒരു അഞ്ചുറുപ്പക്കുള്ള ഒരു മുഠായി വങ്ങണെണ്ടെങ്കിലും രണ്ട റൂപ്യക്ക് ഒരു മുട്ടായി വാങ്ങണം എന്നുണ്ടെങ്കിലും എന്താണ് നമ്മള ഒരു പ്ലാസ് സ്റ്റിക് അല്ലേ നമ്മൾ വാങ്ങ ഏഹ് അതിന്റെ എന്ത് വാങ്ങണന്നുണ്ടെങ്കിലും അയിന്റെപ്പൊ ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറ് കിട്ടും പിന്നെ നമ്മള് എന്തിയും സ്വാഭാവികമായിട്ട് ഉപയോഗം കഴിഞ്ഞാല് നമ്മള് പൊറത്തേക്ക് വലിച്ചെറിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മൊത്തത്തില് എന്തച്ചാല് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം നെല്ലാം കൂടിയിരിക്കുകയാണ് അല്ലേ നിങ്ങളൊക്കെ കടയിൽ പോയല് പ്ലാസ്റ്റിക് അല്ലേ പ്ലാസ്റ്റിക്കിന്റെ ഒരു കവർ കിട്ടൂലേ
ആഹ് കവറ് കിട്ടലുണ്ട്
അതെന്താ ചെയ്യല് അപ്പേ
ഞങ്ങെന്താ വെച്ചാ ഹരിതകർമ്മ സേന വരാറുണ്ട് അവർക്ക് കൊടുത്ത് വിടും കവറുകൾ പ്ലാസ്റ്റിക് ഒരുപാട് ഇപ്പം കൂട്ടി വച്ചിട്ട് ലോഡാകുമ്പോ ആക്രിക്കാർക്ക് കൊടുക്കും
ആഹ് ആഹ് നല്ലൊരിതാണ് കാരണം എന്താ വച്ചാല് അവര് എന്തെയ്യും അവര് വന്ന് വാങ്ങും ഇന്നിട്ട് ഇപ്പൊ അങ്ങന ഒരു പദ്ധതി ഉണ്ടാവണ്ട് ഇപ്പ അത് വളരെ സുഖകരമായിട്ട് നടക്കും ണ്ടെന്ന് തോന്നുന്നു കാരണം എന്താ വച്ചാ ഓല് ഇവിടക്ക് വരും നമ്മളെ ഓരോരോ വീടുകള് കയറി ഇറങ്ങി നല്ലൊരു പദ്ധതിയാണല്ലേ നിങ്ങൾ അതിന്റെ എന്തേലും വക്താവോ അതിന്റെ വല്ല ജോലിക്കാരെ അങ്ങനെ എന്തെങ്കിലും ആണോ
ഏഹ് അല്ല
ആഹ് അപ്പൊ അയിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാണ് ആ നല്ല രീതിയിലേ എല്ലാ ഞാൻ പറയുമ്പോ അതിന്റെ ഒരു ടീമെനെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കണം എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം
ആഹ് അഹ് അങ്ങനെ ഈ പ്ലാസ്റ്റിക്കന്നൊക്കെ റോട്ടന്ന് പൊറക്കിയെടുക്കല്ലേ വീട്ടില് റോട്ടില ആൾക്കാരൊക്കെ പ്ലാസ്റ്റിക്കെണല്ലോ അങ്ങനെ വീട്ടില് കൂട്ടി വെച്ചിട്ട് ഇങ്ങനത്തെ ഒരോ ആൾക്കാരക്ക് കൊടുക്കുകയാണ് അപ്പൊ അവരത് കൊണ്ടിട്ട് റീസൈക്കിൾ ചെയ്യ അല്ലെങ്കിൽ എന്തേലുമൊക്കെ ചെയ്യവര് പറയണ പോലെ അതുപോലെ കൊണ്ടയ എന്താ ചെയ്യ
ആഹ അപ്പൊ ആ അത അങ്ങനെയൊക്കെ ഒരു പരിപാടി ഉണ്ട ഏഹ് നല്ല രീതിയിയില് നമ്മള് കേരളം മുന്നോട്ട് പോകണ്ട എന്ന് പറയാം കാരണം എന്താ വെച്ചാ അപ്പ നമ്മുടെ അടുത്ത് ഈ ഈ അടുത്ത് ബാക്കിയുള്ളരെ എന്താച്ച ഇതിനൊരു പേസിും കൊടുക്കണല്ലോ നമ്മള് അല്ലെ ഒ ഒരു അമ്പത് റുപ്പല്ല അല്ലെങ്കിൽ ആഹ ആ ആ് ഇവർ ഇത് കൊണ്ടു പോോണം എന്നുണ്ടെങ്കിൽ ഒരു അയമ്പത് റുപ്യ അല്ലെങ്കി ഒരു നാല്പ്പത് റപ കൊടുക്കണം അപ്പൊല് എന്ത് ചെയ്യ ഇപ്പ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇതിന്റെ വർക്ക് ചെയ്യുന്ന ആൾക്കാര്
ഉ
അപ്പൊ അവരെന്ത് ചെയ്യും എല്ലാ ദിവസവും നമ്മളെ ഇതില് വന്ന് ഓരോ വീട്ടിൽ വന്ന് അത് ഏ കൊണ്ടുപോയി എന്നിട്ട് ഇത് ഓ അല്ലത് റീസൈക്കിളും അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യും ഇല്ലെങ്കിൽ ഇപ്പ ഇനി കൂട്ടിയിട്ട് കത്തിക്കല് നമ്മളെ ഇതിന്റെ പ്ലാസ്സികോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ കത്തിക്കല് അത് കുറ്റകരായിട്ടുള്ള കാര്യണോ
ആഹ
ഉം അപ്പോൊ അതിന്റതായ പ്രശ്നങ്ങ ഉണ്ട് നിങ്ങള് അവിടെ എത്ര കൂടുമ്പള എബല വരില്ലേ
ഞങ്ങളവിടെ പറയണുന്നത് എല്ലാ മാസവും വരും എല്ലാ മാസ എല്ലാ ആഴ്ചയും വരും
രണ്ടാഴ്ച കടുമ്പോളൊക്കെ വരുോ
ഉണ്ടരുമ്പോ വരും
ആഹ എന്നിട്ട് ഇല എത്ര ആളൊക്കെ ആയിട്ടാ വരല്ലേ
ഇ കൊറച്ചു പേരുണ്ടാവും ഓരോ വീട്ടില് രണ്ട് ആൾക്കാാര് വെച്ച് വന്നിട്ട് പ്ലാസ്റ്റിക് എന്തേലും ഉണ്ടെങ്കിൽ ചാക്ക വെച്ചിട്ട് ഒരാളുടെേലും മുക്കുണ്ടാവും മറ്റളടേയിും ചാക്ക ഉണ്ടാവും പ്ലാസ്റ്റിക് ചാക്കല ഒക്കെിട്ട് ബുക്ക് ബുക്കില് കൊടുത്തണ്ടന്ന് എഴുത അങ്ങനെ
ഇങ്ങല് യൂണിഫോം ഒ കിട്ടത അല്ലേ
ആ ഒരു പച്ചക്കള രസംുണ്ടാവും
ആ അപ്പൊ ഈ വർക്കിന് ഞ്പ നമ്മള് ആണുങ്ങളാ അതെ പെണ്ണുങ്ങളാ വല്ലല്ലേ
പെണ്ണുങ്ങളെ
ആഹ പൊതുവേ ഇത് ഏഹ പെണ്ണുങ്ങൾക്ക് മാത്രം മുതങ്ങി നിൽക്കുന്ന ഒരു ഒരു പരിപാടി അതുകൊണ്ടു അല്ലേ ഈൊ ഒരു സേന എന്ന് പറഞ്ഞാല്
ആഹ അതാവുമ്പോ ഈ പെണ്ണുങ്ങളൊക്കെ പറയുമ്പോ അവർക്ക് കുറച്ച ഇതുണ്ടാവല്ലോ ക്ഷമ
ഇത് വാങ്ങല്ലേതില്ലേ ആ ആ അപ്പൊ എന്താച്ചാ അവര് ഇതിന് ഹ് ഹ് നല്ല രീതിയില് വർക്കയ്യണന്ന് ല്ല്യ നല്ലൊരു കാര്യ കാരണം ന്താച്ചാ നമ്മള ഈ ഇത് പൊർത് ക്ക് നമ്മള തൊടീ ക്കൊക്ക വെൽച്ചെറിയണം ന്ന് ണ്ടെങ്കിൽ ഹ് യ്യേ പ്പതിന്റെ കൊർച്ച് മുന്നൊക്കെ ഈ ഒരു പ്ലാസ്റ്റിക് നിരോധനം നട് ന്നീ ന്ന ലോ അല്ലേ ആഹ് അഹന്ന് ഇങ്ങക്കക്കൊ മറ്റേ ഈ അവിടെക്ക ണ്ടായിര്ന്ന് നമ്മളെ യുവ് പ്ലാസ്റ്റിക് മാറിട്ട് നമ്മളെ ഈ ഒരു കടലാസ് ഇന്റെ സാനങ്ങള് ഉപയോഗിച്ചിന്ന ഒരു ത്
ആഹ് മറ്റേ കട്ലാസിന്റെ ബാഗ് അല്ലേ അത് എപ്പോളോ ഒരുപാട് സ്ഥൽ ത്തൊക്കെ അങ്ങനെ യൂസ് യ്യണൊക്കണ്ട്
ആ ഹാ ഹാ ഹാ നമ്മള് ഹാ ഡ്രസ്സൊക്ക വാങ്ങാം പോകുമ്പോ ലെ
ആഹ് ഇപ്പൊ മാമാട്ടി മാമാട്ടി ശോ ഷോറൂം അറിയില്ലേ
ആഹ്
അവിടേക്ക ഇങ്ങൻത്തെ ഒരു മ് മൊത്തം പ്ലാസ്റ്റിക് അല്ലാത്തൊരു കവറ് തരും അതുപോലെ ക്ലാസ്സിക്സ് സിൽക്സ് അവിടെയൊക്കെ കേറാണ് പർഞ്ഞ നമുക്ക് ഇങ്ങൻത്തെ ഓരോ ബാഗുകള് യ്രുന്നു അയ്ല്ട്ട്ട്ടാ തരാ അവര്
ആഹ് ആഹ് ആഹ് ആഹ് അതാണ് പിന്നെ നമ്മള് പ്പോ ഏഹ് പണ്ടൊക്ക ണ്ടായിരുന്നു ഞമ്മള് പ്പോ മ് നമ്മള വീട്ട്ന നമ്മള വീടെ അടു തോരീ കടണ്ട് ആ ഒരു കടയ്ക്ക് നമ്മള് വല്ല്യ സാനങ്ങള് അരി സാനങ്ങളോ അല്ലെങ്കില് മീനോ അല്ലെങ്കി മറ്റുള്ള സാനങ്ങളൊക്കെ നമ്മള് വാങ്ങാം പോകുമ്പോ ഓല് ഒര് കെട്ട് ഇത്ണ്ടാഹും മേ എന്ത് നമ്മളെ ഈ ഒരു കയറ് പ്ലാസ്റ്റിക്കിന്റെ കയറല്ല വേറൊരു രീതിയിലുള്ള ഒര് കയറ് ഒരു നാരോണ്ട് ഉപയോഗിച്ച കയറ്ണ്ടാവും ഓല അത്ങ്ങനെ ന്നട്ട് ആഹ് എന്ത് സാനാണ് പ്പൊ അര കിലോ മീനാണെന്നുണ്ടെങ്കി ആ മീന് എടുത്തിട്ട് ഇല്ലെങ്കിൽ ത തക്കാളി ആണന്ന്ണ്ടെങ്കി തക്കാളി എടുത്ത് അയ്ല് നമ്മള പത്രം പൊതിയും ഏ ന്നട്ട് അത്ങ്ങനെ അപ്പോർത്തും ഇപ്പർ ത്തും കെട്ടിയിട്ടൊക്കെ ഓല് തര്ല് ണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു രീതിയായിരുന്നു പണ്ടൊക്ക ണ്ടായിരുന്നത്. ഏ ഇങ്ങളോടെ അങ്ങനെ ഇണ്ടായിരുന്നോ പണ്ട്?
ആഹ് പണ്ട് ഇതേപോലെ പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ ഉപയോഗം പണ്ട് വളരെ കൊറവായിരുന്നു എന്താ ച്ചാ അന്ന് ഇതെന്നും അധികം എവിടിം ണ്ടായിരുന്നില്ല ഈ എർച്ചൊക്ക വാങ്ങാം പോവുമ്പോ ചേമ്പിന്റ എല അങ്ങൻ ത്തേലൊക്കെ പൊതിഞ്ഞിട്ട് തരും ചേമ്പിന്റെ ലയില് പൊതിയും ന്നട്ട്
ആഹ്
ഒരണ്ടെണ്ണം വെച്ച് പൊതിയും എന്നിട്ട് അയ്ന്റ മുകള് നാര എന്തെേലും കേട്ടിയ്ത് തരും പണ്ടൊക്ക ഇങ്ങനെ ത്രാസ ആയിരുന്നല്ലോ ഇപ്പോഴത്തെ പോലെ ഇങ്ങന് തൂക്കാന് മെഷീനൊന്നുല്ല വെയിറ്റ് നോക്കാൻ അങ്ങനെ ഉണ്ട് പക്ഷെ ഇ ഇപ്പം നല്ല വൃത്തിയുള്ള ഒരു സ്ഥലം സിക്കിമിൽ ഇപ്പ നല്ല വൃത്തിയാണ്. അധികം പ്ലാസ്റ്റിക് ഒന്നും റോഡുകളില് സൈഡില ഒന്നും ഉണ്ടാവില്ല നോക്കാന് നല്ല വൃത്തിയുള്ള ഒരു സംസ്ഥാനമാണ് സിക്കിം
ആ ഞാനതു പറഞ്ഞരുന്ന എന്താ വച്ചാല് നമ്മളെ പണ്ടത്തെ ആ ഒരു സംസ്കാരം നമ്മളെ ഈ നൂല് കെട്ടീന് ഒരു സംസ്കാരം ഇപ്പോഴും വരണം എന്നുള്ളതാണ് ഇപ്പോഴും ചെലയടുത്തേക്ക് വന്നോളു കാരണം എന്താ വെച്ചാൽ പ്ലസ്റ്റിക് ഭയങ്കര ശിക്ഷാ രഹയിട്ടുള്ള കാര്യമാണല്ലോ നമ്മള് അറ്റ്ലീസ്വന്ന് നോക്കണ്ന്ന് ണ്ടെങ്കി നമ്മള് പ്പോ കുടിക്കണ വള്ളം ഇപ്പൊ വള്ളത്തിന്റെ ഒരു ഗ്ലാസ് ലെ നമ്മളിപ്പോ എല്ലാ പരിപാടിക്കും ഇപ്പൊ ഒരു വീട്ടിൽ ഒരു കല്യാണം നടക്കാണന്നുണ്ടെങ്കിൽ അല്ലെങ്കി മറ്റുള്ള ചടങ്ങുകൾ നടക്കാണെന്നുണ്ടെങ്കിൽ അ വര്നെ അതിഥികൾക്ക് വേണ്ടീട്ട് നമ്മളെന്തെയ്യും ആദ്യം ഒരു വെൽക്കം ഡ്രിങ്ക് കൊടുക്കൂലേ. അപ്പൊ ആ വെൽക്കം ഡ്രിങ്കിന് വേണ്ടിട്ട് ഇപ്പ നമ്മള് എന്താക്കാരാണ്ടാവ്. ഒര് ആഹ് ആഹ് ക്ലാസ്സ് പേപ്പർ ക്ലാസ്സ് ഇണ്ടാവ്. അപ്പൊ ഇന്നിട്ട് ഇഹ് നമ്മള് പലപ്പോഴും കണ്ടിട്ട്ണ്ട് ഓരോ ഗ്ലാസ്സ്മ്മെ ഓല് എഴ്‌തീട്ട്ണ്ടാവും ഇത് എന്താച്ചാ ഇത് എന്നെ ഉപയോഗിക്കാ ഞാൻ പ്ലാസ്റ്റിക് അല്ലാന്നർഞ്ഞാട്ട് ചെല പരസ്യങ്ങളൊക്കെ ഏഹ്, സാധാരണ ഗതിയിലൊക്കെ. പിന്നെ, അതേപോലെ നമ്മളെ ഇപ്പോ ഈ ഏഹ് പരിവാടിയുടെ ഫ്ലക്സ് കാര്യങ്ങള് ഒക്കെ നമ്മള് ഇണ്ടാക്കുമ്പോ പണ്ടൊക്കേന്ന് പർഞ്ഞാല് പ്ലാസ്റ്റിക്കിന്റെ ഫ്ലക്സ് ഇപ്പോ ഈ നമ്മളെ ഈ ഫുട്ബോള് നട്ക്കാണ് ണ്ടെങ്കി മറ്റ്ള്ള കാര്യങ്ങള് ഓര് ഉദ്ഘാടനം നട ക്കെന്ന്ണ്ടെങ്കിൽ അതിനേക്കെ പരസ്യം ചെയ്യല് ഈ ഒര് പ്ലാസ്റ്റിക്കിന്റെ ഒര് ഇത് വെച്ചിട്ടായിരുന്നു. നമ്മളെ ഓരോ ഫ്ലെക്സിന്റെ ഷീറ്റോൾ വെച്ചിട്ടുണ്ട് ഇപ്പ പിന്നെ എന്തായി അതൊക്കെ ഒര് ഇഹ് ഒര് ഇതായി മാറിന്നില്ലാണ്. നിങ്ങളവിടെ അങ്ങനെണോ?
ഞങ്ങള അവിടെ പറയുമ്പോ മറ്റേ ആ അതെ പോലെ ഈ പരസ്യം കൊടുക്കണ എന്തായാലും നല്ലേണ് പക്ഷെ, ഓര് പറയുമ്പോ ഒര്പാടൊന്നുല്ല. ഈ റോഡിന്റെ സൈഡിലുള്ളൊക്കെ ഇവിടെ അല്ലെങ്കി പിള്ളേര് കളിക്ക ഇടുക്കും. ചെറിയ പിള്ളേരുണ്ട് ഇവിടെ ഒരുപാട്.
ഇന്നാ ശെരി നമക്ക് പിന്നെ വിളിക്കാ, ടൈം കൊറേ ആയല്ലോ.
ഉം ഉം
ഞമ്മള് ഞാനൊന്ന് ചായ കുടിച്ചിട്ട് ഇപ്പരാ
ആഹ്, ശെരി ഇന്ന.